ഹലോ
ആ ഇങ്ങട്ട് എന്തൊക്കെ ചായകുടിച്ചോ ആ ആ പണീലാണ് പണി ആ ചായായി ചായ കുടിക്യാണ്
കുടിക്കാന്ലെ ആ വന്ന്
ഇല്ല ല്ലാ
ല്ലാരും ചായ കുടിക്കലെക്കേ കയിഞ്ഞ് ന്ന് പണിക്കാര്ണ്ട് വീട്ട്ല് വീടിന്നെ ദേ പോലത്തനെ മോള്ഭാഗും പുതിയതായിട്ട് എട്ത്തതാ ങ്ങള് ആ ദായത് ഈ തായെ മ്മടെ യീ നെനവ് നെനവ് വെരൂല്ലേ
തോർത്ത്ണ്ടോ
ഏ പോർച്ചിൽ ക്കെ ങ്ങനെ വെള്ളം വര് ആണെങ്കി ക്കെ അപ്പങ്ങനെ നെനവ് വന്ന് ട്ട് ട്ട് ഞങ്ങളെന്തെയ് തു മോള്ക്കെടുത്തു മോള് ത്തെ പണിന്നും കഴിഞ്ഞിട്ടില്യ. പണിന്നറന്നാല് റെ ടൈല് ട്ടണേ പിന്നതേപോലെ പയ്ന്റിംഗും കയിഞ്ഞിട നെ പിന്നതേപോലതന്നെ പറ ഗ്ലാസിടാന്ണ്ട് അതേപോലെ തന്നെ ജനവാ പിന്നെ ക്കാണ്ട് പൊളി വെക്കാനുണ്ട് പിന്നെ ഗ്ലാസ് ക്കാണ്ട് ള്ളിൽ ബൾബക്കെ വെക്കാനുണ്ട് അപ്പൊ അങ്ങനെ അത് വെക്കാനായിട്ട് എന്താണ് പണിക്കാര് വരുംന്ന് പറഞ്ഞിനി അപ്പൊ ഓരിങ്ങനെ വരും ഓരേും കാത്തു നിൽക്കുകയാണ്ഞാ എപ്പയാ വെര്നെ വിചാരി
ഉച്ചക്കത്തെ ആ ആ ആ അതവിടെ അങ്ങനെത്ത തന്നെയ ഉണ്ടാവല് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവല് അവിടെ കൂടുതലും കരാർ പണിക്കാരാണ് ഉണ്ടാവ അവരക്കെടുത്ത് അവര് ഭക്ഷണം അവിടെറ എവിടെെങ്കിലും പോയിട്ട് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും
കൊണ്ടുവരേണ്ടരുണ്ടാവും
എ ചെയ്യും ഇതിപ്പോ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങ ഇങ്ങനെ ഭക്ഷണം എല്ലാർക്കും കൊടു ക്കലാണ് സാധാരണ പതിവ് അപ്പ പിന്നെ ഇവർക്ക് തട്ടാ അൽവ ാണ് ഒരു പണിക്കാരന് ഒരു പണിക്കാര് കുറ ട്ടുള്ളതാണ് തോന്നുന്നത് അപ്പൊ ഈ തൊട്ട് അയൽവാസിക്ക് എന്താ വീട്ടിൽ പോയിട്ട് കഴിക്കൻ പക്ഷെ നമ്മള് ശരിയല്ലല്ലോ നമ്മ വീട്ടില് പണിയ എടുത്തിട്ട് ഒരാൾക്ക് നമ്മള് ഭക്ഷണം കൊടുക്കുമ്പോ നമ്മുക്ക അതൊരു തൃർപ്പതിയല്ലേ
അതെ അതെ ആഹ അത
പ്പമന്ന അങ്ങനെ അവരും കാത്തു നിക്കുകയാണ് ഇനിയിപ്പം അവിടെ അതേപോലെ തന്നെ കർട്ടന കൊണ്ടൊക്കെ ഏ എന്താണ് ഇഏത നമ്മളെ ഈ പറ കോോണന്റെറെ ഉള്ളിൽ കൂടി പൂച്ച ചാട ആ പറ പറകോണണ്ട് കൂടി പൂച്ച് പൂച്ച ചാട്ടും അപ്പം പിന്നെ എന്ത് ചെയെയ്യും ഏ അവിടെന്ത് ചെയ്ത് ഇന്നലെപ്പതേ വാല എട്ട്
നെറ്റ് നെറ്റ്ൊണ്ട് അടച്ചിട്ടുണ്ടാവൂലേ
ണ്ട് അപ്പൊ പിന്നെ എന്ത ഇത് അയ ഇന്നലെ പുട്ടുംപൊടിിയൊക്കെ ഒക്കെ പൂച്ച അതേപോലെ തെ പറഗോണന്റെ ഉള്ള കൂടെ ചാടിയിട്ട് തഴത്തേ വന്നട്ട് അടുക്കളിൽ ആകെ രണ്ട് പുട്ടുമോ ഉണ്ടായിരുന്നു പാക്കറ്റ് ഒരു ഇട്ടുംപൊടി ഒന്നകെ പിച്ചി ചീന്തിയിട്ട് പിന്നെ ഏതെന്ത് ഹാ പൂച്ച അയ്ന്റെ തലേന്ന് അതേ സ്താനത്ത് കേ ക്ക്ച്ചിനി ആ കേക്കൊന്നായ്ട്ട് തിന്ന് പോയി ന്ന്ട്ട്പ്പ ന്തെയ്ത് ഇന്നലെ ഇപ്പ എന്തെയ്ത് അയ്ന്റെ അവടെ എന്തെയ്ത് ഒര് വല വെച്ചാണ്ട് കെട്ടി എന്തൊക്കോ ചെയ്ത് വെച്ച്ണ് കാരണം പൂച്ച ചാടാതിരിക്കാനും വേണ്ടീട്ട്
അ ആ
അങ്ങനെങ്ങനെ
ഇവിടെക്കെ അങ്ങനെന്നേണ് പൂച്ച വന്ന് എങ്ങനേലും ജെനാല് തൊറന്ന്ട്ടാലോ എങ്ങനേലും ഉള്ള് കേറി പറ്റും ന്ന്ട്ട് ഇതേപോലെ ബേക്കറി ഒക്കെ ട്ത്ത് തിന്നുവാണേ ഇപ്പ ഞാനെന്ത് ചെയ്ട്ടും എർച്ചിം മീനൊന്നുംമ്മള് പൊറത്ത് വെക് കാനേ പറ്റൂല അത് ഫ്രിഡ്ജിന്റെ ഉള്ളിലോ അല്ലെങ്കി പിന്നെ വേറെ വ്ടേലും വല്യ ചെമ്പട്ടിക്കെയ്ട്ട് അടത്ത് വെക്കണം ന്നാ പിന്നെ കൊഴപ്പല്ല
ക്ക് പിന്നെ ത് ഉം
ഇവ്ടെക്കെ പൂച്ചെണ്ട് ദയങ്കര കളളത്തി പൂച്ചേണ് ഉം ആ നമ്മള് കുട്ടി ഞാന് മീനൊക്കെ പൊരിച്ചിട്ട് കുട്ട്യേൾക്ക് കേ എത്രക്ക ുണ്ടട്ടോ പൂച്ചായെ കണ്ട വെച്ചിട്ടുണ്ടാവും അത് പിന്നെ നമ്മ തുറന്നി് എവിടേലും പുറത്തന്ന് ഇറങ്ങിട്ടുണ്ടെങ്കി അപ്പ പൂച്ച വരും ഞ ആ നമ്മള്ണ്ടെങ്കില് പൂച്ച പൂച്ച വരേ ഇല്ല.
ആഹ് ആ ഞാന് ഞാൻ ഇങ്ങനെ മീനൊ മുറിക്കുമ്പോണ്ടാവും പൂച്ച എങ്ങനെ ഉണ്ടാവും ഞാങ്ങട്ട് ഇങ്ങനെ അതിനെ എങ്ങനെ ഉഞ്ഞിട്ടട്ടും ഉാക്ക താക്കിയിട്ടും അതിന താക്കിയിട്ടും പിന്നെ ഇങ്ങനെ ചാരി കൊണ്ട് നോക്കും ഞാൻ എങ്ങട്ട പോവാണെങ്കി ഒരു പൂച്ചെന്റെ വൈത്തേ ഇങ്ങനെ വരും. ഇപ്പൊ വെള്ളം മുക്കാ പോവാണെങ്കിലും ഇന്റെ കൂട്ടത്തി വള്ളം മുക്കാൻ വരും. എന്നിട്ട് ഇങ്ങനെ ഇന്നടുത്ത്ങ്ങനെ ചാരി കെടക്കും പിന്നെ അതേപോലെ ഇങ്ങനെ തിരിച്ച വരും അങ്ങനെയൊക്കെ ഞാൻ കേട്ട് അതിന്റെ പേരൊക്കെ ഇട്ടീന ഏഹ്ശുട്ടൂന്നൊക്കെ പറഞ്ഞണ്ടേ പ എങ്ങിട്ട് ഇമ്മൊക്കെ ചി പറുന്നേ ാ പൂജ ില ീട്ടാണ് ഇത് ഇങ്ങനെ ഇവിടുന്ന് പോവാത്തത് മ്മക്ക് വല്ലാണ്ട് ഇഷ്ടല്ല. ഏ ഈ പൂച്ചകളൊന്നും പിന്നെ ആ ഉപ്പും രോമും ഇതൊക്കെ നമ്മളെ വയറ്റിലൊക്കെ പോയാലും അതും അല്ല പലേ അസുഖങ്ങളും ഉള്ള അതല്ല ഇപ്പൊ അപ്പൊ ഞാൻ തൊട്ട് മൊയ്യണതൊന്നും ഇഷ്ട ല്ല എന്നട്ട് ഇങ്ങനെ പറയും എപ്പയും പറയും ഞാന് അങ്ങന ശീലാക്കിയിട്ടാണ് ഇത് പോകാത്തത് ഇങ്ങനെ പറയും ഇത്രായല്ല ആട്ടിയാലും പോവൂലത്െ
ഉ അ നഞമ്മളനെ നമ്മളനെ നേരം നല്ല വളർ ട്ടുണ്ടെങ്കിൽ പോക നമ്മ പോവൂല ഇവിട പൂച്ച ഇവിടെ പൂച്ച ഞങ്ങൾ വളർ ട്ടിട്ടൊന്നു അല്ല ഷെ ഞമ്മളെ തൊട്ട് ഒര്തീട്ടുംങ്ങനെ നട ക്കും പൂച്ച തിന്നാൻ വെച്ചൊട് ക്കെപ്പോളും ഏ അങ്ങെ ഞാനങ്ങനെ സൊ ലാക്കിതാക്കൊന്നുല്ല ഷേ ത് കുട്ട്യളൊക്കെ ന്റെ കുട്ടി ചെറിയ യ്യ്ന്നത് മ് ലൊക്കെ പൊട്ട് പൂ ത്അങ്ങനെവ്ടെ കെടന്ന്കൊട് ക്കും ഇവള് ഈ ബമ്മ കുട്ടിനൊക്കെ പി ത് വലിക്കുന്നമായ്രി ക്കാ അങ്ങനെ ത്തും മുണ്ടാതെ കട്
ആ അവ്‌ടെ കുട്ടിണ്ട് ഓളെന്താ ചെയ്യാറിയോ പൂച്ചക്ക് പൂച്ച പ്രസവിച്ച്ട്ട് കുട്ട്യേള്ണ്ട്. ങ്ങട്ട് ഈ കുട്ടിനെന്തേയ്യു അറ്യോ ഇങ്ങനെ പിട്ച്ച് ഞാങ്ങട്ട് വളോട് പറയും മോളെ അത്‌ പിടിക്കല്ലെ ട്ടൊ പിടിക്കല്ലെ പൂച്ച കൊണ്ടുപോവൂല ആ കുട്ടിനെ ന്നൊക്കെ പർ ന്നട്ട് വള് കേക്കൂല. ഇവൾക്ക് ദേഷ്യം പിടിക്കും ഞാനിത് പറിണെ ണ്ടാല് ന്നട്ട് വള് കരയും. പിന്നിം അഹ് ക്കിലാസ്റ്റെയ്ത് ഇവൾക്കങ്ങട്ട് ദേഷ്യം പുട്ച്ചിട്ടെ ആ പൂച്ചകുട്ടിനെ ഒറ്റഇടലാണ്ട് ഇട്ടോള്. ഇടല്ട്ട് ആഹ് ന്നട്ട് ലാസ് റ്റ പൂച്ചന്റെ തള്ള ആ പൂച്ച കുട്ടിന്റെ തള്ളന്തേയ്തറിയോ പൂച്ചനെ ഇട്തീല
ആഹ്എടുക്കൂല ഓലാണ് ഓലെടുക്കൂല. ആഹ് നമ്മള് തൊട്ടാ പിന്നെ അവരെടുക്കൂല. ഞാൻ ഇതേപൊലെ ബെ ബടെ പ്രസവിക്കൂല ട്ടോ ക്ഷെ മുമ്പൊക്കെ പ്രസവിക്കേനു വന്ന്ട്ട്. ഇപ്പം പ്രസവിക്കൂല. ക്ഷെ പ്രസവിച്ചാര് കുട്ടിന്റെ കണ്ണ് കൺ അയ്റ്റെളെ കണ്ണ്ങ്ങനെ തൊർകൂലല്ലൊ പ്രസവിച്ചൊട്ങ്ങുമ്പം. ആഹ് അത് ഏഴ് സോ കഴിയണം തോ
ആഹ് ആണോ ആഹ് ആഹ് ഏ മ പു പൂച്ചകളെ ഏഹ് വീടുകള്ങ്ങനെ സഞ്ചര്ചോണ്ട് നിക്കും ക്കുലെ അങ്ങനെ ണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ അതിലുണ്ടത് ഒരു പൂച്ചേനെ കാടം പൂച്ച തിന്നുന്നൊ ഒക്കെ പറഞ്ഞേക്കാ പൂച്ചകുട്ടീനന്നെ
എനക്ക് അറിയില്ല പ്രസവി അതല്ല പ്രസവിച്ചാ അവര് തന്നെ കഴിക്കാ തോന്നുണ്ട് ലേ തോന്നുണ്ട്
എനിക്കറിയില്ല അന്ന് അങ്ങനെയാണെങ്കി കൂടുതൽ അറിയില്ല
നമ്മള് ഇപ്പൊ പ്രസവിച്ചിട്ട് ഞാൻ ഇവിടാ പ്രസവിച്ചേ നോക്കുമ്പോ ആ ഒരു കുട്ടി ഉണ്ടാവൂല്ല അങ്ങനെ നമ്മള് ഇപ്പൊ ആ കുട്ടിനെ അപ്പൊ തന്നെ പ്രസവിച്ച ഉടനെ ഓല് കഴിക്കും ങ് ആലോചിക്കാൻ ക്കാൻ വയ്യ
സ്വന്തം കൊച്ചിനെ ഓ ഓരന്നെ കഴിക്ക്ണേ ല്ലേ
ആഹ് അങ്ങനെ പറഞ്ഞേക്കാം കഴിക്കുമെന്ന് അവര് അവര് നമ്മളൊപ്പോ ഇപ്പൊ ഞമ്മക്ക് പ്രസവം രണ്ടും മൂന്നന്നല്ല ഇവിടെ ഒരു പൂച്ചയുണ്ട് ആറെണ്ണ അതയല് കൊറഞ്ഞത് പ്രസവിക്കും കെയല്ല ആറും ഏഴും കു എല്ലാ പ്ര ഉണ്ടാവും ചെയ്യും എന്നിട്ട് ഒക്കെ കർ കുട്ടികളും ആണ് നല്ല എല്ലാം കറു കട്ട കർ ആ എന്റെ വീട്ടില് ഉണ്ട് വെള്ള പൂച്ചക്കളാണ് അത് മറ്റേ ഈ ഈ ഊട്ടി പൂച്ച്
ആ ഇത് ഇവിടുത്തെ പോലത്തെ ഒരു പൂച്ച ഉണ്ട് വാലിന് നല്ലോണം രോമം
ആ നല്ല തടിയുള്ള രോ തടിയും രോമവും വാല് അങ്ങ് എന്റെ വീട്ടിൽ ഉണ്ട് അങ്ങനെ ഒരു കാടൻ പൂച്ച അപ്പൊ അതിന്റെ കുട്ടികളാ വെള്ള പൂച്ച കുട്ടികളും ആണ് നാടൻ പൂച്ചക്ക് ഉണ്ടായത് തന്നെയാണ് പക്ഷെ കാടൻ അതാണ് ആ നല്ല
ആ അത് മൃഗങ്ങളിലും മനഷ്യന്മാരിലൊ
ആ ഭംഗില്ല്യാത്തതും ഉണ്ട് ഭംഗിയള്ളതും ഉണ്ട് അത് പടച്ചോൻ തരുന്ന അവരെ കൈ
ആ അതാണ് അതിപ്പൊ മനുഷ്യന്മാര മാത്രല്ല മൃഗങ്ങളിലും
മൃഗങ്ങളിലും ഉണ്ട് പക്ഷെ രസാണ് കാണാൻ ഈ പൂച്ചന്റെ കളി ചെല പൂച്ചകളൊ നമ്മള് നമ്മളെത്ര ഊട്ടി പൂച്ചകൾ നമ്മളൊക്കെ നമ്മളിങ്ങനെ പന്ത് തട്ടുംപോലെ അതേ അതേപോലെ തട്ടിത്തരും അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ പൂ ച്ചകള് ഭയങ്കര രസ്
എന്റെ എന്റെ വീട്ടിലുണ്ടായിരുന്നൊരു ഊട്ടി പൂ സണ്ടായിരുന്നു ഭയങ്കര രസാണ് ആ ഭയങ്കര ത്ത കളിയൊക്കെ ഞമ്മൾ കിടക്കാണെങ്കില് ഞമ്മടെ കൂടെ നാ കിടക്കും പിന്നെ ട്ടോ ഞമ്മടെ എടുത്തുവന്നിട്ട് ഞമ്മടെ പുതപ്പിന്റുള്ളില് ഉ ണ്ടാവും പൂച്ച ഇണ്ടാവും നമ്മൾ തിരിഞ്ഞുകിടക്കുമ്പോളായിരിക്കും പൊത ൻ്റുള്ള് കാണതിനെ അങ്ങനെ ഞമ്മള് കിടക്കുന്നമാതിരി മലർന്നങ്ങനെ കിടക്കും കാലൊക്കെ നീട്ടിവെച്ചെങ്ങനെ കെടക്കും ലാസ്‌റ്റീ ബു രോമം കൊണ്ട് ആ പിന്നെ കുറേ കഴിഞ്ഞിട്ട് രോമം തൊഴിഞ്ഞിട്ടേ ആകെ എവിടെ നോക്കിയാലും രോമാ അങ്ങനെ കൊടുത്തു പൂച്ചേനെ
കൊടുത് ത്തില്ലേ പാവ അപ്പൊ കൊടുക്കുമ്പോ ഭയങ്കര സങ്കടോ ഉണ്ടാവാ
ഉം എളെ ആക് മ്മക്ക് ഇടങ്ങേറാണ് പക്ഷേ ഇത് കുട്ട് കളൊക്കെ ഉള്ള വീട്ടിൽ ആവുമ്പളേ ഈ എല്ലാടേം രോമാരുന്നു പിന്നെ അതിനെ ശെരിക്ക് നമ്മക്ക് നോക്കാനും പറ്റ് പറ്റാതായിട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അവറ്റോൾക്ക് രോഗങ്ങളൊക്കെ വേഗം വരും
അതാണ്
ഉം ഓലെ കുളിപ്പിച്ചു കൊടുക്കണോ എടക്ക് കുളിപ്പി വിച്ച് കൊടുക്കണം ആ രോമം വാരുന്നു ഈ രോമം വാരുന്നു ഏതൊക്കെയാണ് രോമം വീഴ്ന്നത് പൊഴിയുന്നത് ആ രോമല്ലോ അവിടെ ആ ഓൾക്ക് ആ ഓല സോപ്പിണ്ട്. അതേപോലെ ഓലെ ചീർപ്പിണ്ട് അതൊക്ക ഇതുപോലെ കുളിയൊ കഴിഞ്ഞാൽ ആ ചീർ- ഇപ്പൊ ഇരുന്നു നന്നായിരു വാരുന്നു
ആ വാർന്ന് കൊടുക്കണം ഇപ്പൊ ഏതായാലും പ്പമ്മളക്കു മ്മളക്കു കുട്ട്യളെ കണ്ടീലേ കുളിച്ചു കഴിഞ്ഞാല് ചീർപ്പെടുത്താണ്ട് നോക്കുന്ന് പിന്നെ അവർക്കായിട്ട് കുറേ ഫു ട്ടികള് ചൊ അവർക്ക് നമ്മള് ചോറ് ആ ഓൽക്ക് മീന് നീ കോ
മീന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ മീന് ഇറച്ചിയൊക്കെ മഞ്ഞ
അവർക്ക് ആ അവർക്ക് പ്രത്യേക ഭക്ഷണം ആ ബിസ്കറ്റ് കറി കേക്ക് അങ്ങനത്തൊക്കെ തിന്നും അല്ല സാധാ നമ്മളെ ചോറ് അങ്ങനത്തൊന്നും തിന്നൂല. ഏ
ചോക്ലേറ്റ് ഇണ്ട്.
ചോക്ലേറ്റ് ഇണ്ടോ? ഓ ആണോ ആ ഞങ്ങളങ്ങനെ വാല് അതേപോലെ തന്നെ അതുള്ള ആ പൂച്ച അതേപോലെ തന്നെ എന്താണ് ഈ കോയി അതേപോലെ തന്നെ എന്താണ് കേ അങ്ങനത്തോക്കെനാ പൂച്ച തിന്നീനിയത്. അങ്ങനത്തെ സാധാ ചോറൊന്നും തിന്നൂല. ആ ഓക്കെ ശരി.
ഉം
ആ